ഹലോ
ആഹ എന്തുണ്ട് സുഖവാന്നോ
ആയി ആഹ സുഖാ സുഖ അവടോ
ആഹ് ഇവിടേം സുഖം കൊഴപ്പൊന്നുല്ല എന്തുവായിരുന്ന് എന്തോ ജോലിയിലാണോ
ആഹ് രാത്രിത്തേക്ക് ഇച്ചിരി കറി വെക്കുവായിരുന്നു
ആഹ എന്ത് കറിയാ
ചിക്കൻ ചിക്കൻ
ആഹാ കൊള്ളാലോ എന്താ ചിക്കൻ ഫ്രൈ ആക്കുന്നോ അതോ ചിക്കൻ വർക്കുന്നോ
കറിയാക്കും കറിയാക്കുവാ മീനൊന്നും കിട്ടില്ല ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം മുമ്പ് മേടിച്ച ചിക്കനാ അപ്പൊ കൊറച്ച് ഇരുന്നതെടുത്ത് കറിയാക്കാന്ന് വിചാരിച്ച്
ഉം സ്പെഷ്യൽ കറിയാണോ
ആ..
എന്തേലും വെറൈറ്റി വെറൈറ്റി പിടിക്കുന്നോ അതോ
വെറൈറ്റിയൊന്നും പിടിക്കുന്നില്ല
ആഹ് അന്നേരം നിങ്ങള് മീനൊന്നും മേടിക്കത്തില്ലേ
മീൻ മേടിക്കും ഇന്ന് മീൻ വന്നതൊന്നും നല്ലത് കണ്ടില്ല
ഓഹ് ഇപ്പം ട്രോളിങ്ങായത് കൊണ്ടാണോ ഒന്നും വരാത്തത് ഉം അവിടേം അങ്ങനത്തെ പ്രശ്നം ഒണ്ടല്ലേ
ആഹ് ഉണ്ടൊണ്ട് മീൻ വന്നതൊന്നും ഒരു ഗുണം ഇല്ലാത്ത മീനാ
ആഹ് ഞങ്ങക്കും ഇവിടെ ട്രോളിങ്ങായ് ആയിക്കഴിഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ടാ മീൻ കിട്ടാൻ
ഉം ഇവിടേം അങ്ങനൊക്കെയാ
ആഹ് പിന്നെ ഒരു ഒന്ന് ഒന്ന് ഒന്നൊന്നര മാസത്തേക്കാന്നോ ഒരു മാസാന്നോന്നറിയത്തില്ല
ഒന്നര മാസ ടൈംമാന്ന് തോന്നുന്നു
ആംന്ന് തോന്നുന്നു പിന്നെ ഞങ്ങടടുത്ത്ന്ന് വള്ളക്കാരൊക്കെ പോകും കേട്ടോ അത് ഈ ചെറിയ ചൂടയും ചെറിയ കൊഞ്ചുംക്കെ കിട്ടത്തൊള്ളു
ആഹ് അത് ചൂടയിവിടെ കൊണ്ടുവന്നു പക്ഷെ രണ്ടു ദിവസം മുമ്പ് ചൂടയാരുന്ന്
ആണോ
ആഹ് ഇവിടച്ഛന് വലിയ പിടിയില്ല
ആഹ് ചൂട ഇഷ്ടവല്ല
ആഹാ വലിയ ആൾക്കാരൊന്നും കൊച്ചുമത്തിയൊന്നും വലിയ മത്തിയൊക്കെയാണെങ്കി പിന്നേം കഴിക്കും കൊച്ചുമത്തിയൊന്നും അവള് കഴിക്കത്തില്ലങ്ങനെ ആഹ് അതുകൊണ്ട് പിന്നെ ഇതിരി പ്പൊണ്ടായോണ്ട് വിചാരിച്ച് വേറെ മീനൊന്നും മേടിക്കണ്ട
ആഹ് ഉം അച്ഛൻ ജോലിക്ക് പോയിട്ട് വന്നോ
ഇല്ലില്ല താമസിക്കും വരാൻ ആഹ് അവിടെ ഉച്ചക്ക് അല്ല അവിടത്തെ ആഹാരത്തിൽ ആഹ് ഒരെട്ട് പത്ത് പത്ത് മണിയൊക്കെയാവും
ആഹ് ആഹ് ആഹ് ആഹ് ഇവിടേ ഇവി ഇവിടെ മീനിന്ന് കിട്ടിയാരുന്ന് മറ്റേത് ചൂരേടെ കുഞ്ഞാരുന്ന്
ആഹ്
അത് കറി വെച്ച്
ഇനി രാത്രിലത്തേക്കൊന്നും വേറെ വെക്ക്ന്നില്ലേ
ഇല്ലില്ല അത് തന്നെ ഇന്ന് രാത്രിയില് കഴിക്കും കൊഴപ്പവില്ല പിന്നെ ഇനി നാളത്തേക്ക് നോക്കിയാ നാളെ എന്തായാലും പോയി നോക്കണം ഇന്ന് എനിക്ക് തോന്നുന്നു വള്ളക്കാർക്ക് കൊറച്ച് ചൂടയൊക്കെയാന്ന് തോന്നുന്നു ഇന്നത്തെ ജോ പണി ഞാൻ ഇങ്ങനെ റോഡിലോട്ട് പോയ ഇപ്പം കൊറേ ആൾക്കാര് ഇങ്ങനെ കവറുവായി കവറിനാത്ത് ചൂടേം കൊണ്ട് പോകുന്നത് കണ്ട്
ആഹ് വള്ളത്തി പോയിട്ട് വരുന്നവര്
ആഹ് വള്ളത്തി പോയിട്ട് വരുന്നവര് അന്നേരം മിക്കവാറും നാളെ കമ്പോളത്തില് മിക്കവാറും ചൂടയക്കെ കിട്ടുവാരിക്കും അന്നേരം നോ
അല്ലേ പിന്നെ കായൽ മീനൊക്കെ കിട്ടണം
ആഹ് കായൽ മീനൊക്കെ ഇപ്പം ഭയങ്കര വെലയാ കാരണം ഈ ട്രോളിങ്ങ് നട ക്കുന്നത് കാരണം കായൽമീനും ഭയങ്കര വെലയായിട്ട് വെരും
മീൻ കിട്ടാനില്ലെന്ന് അറിയുമ്പൊ അവരത് വെല കൂട്ടും എത്ര വെല കൊടുത്തും ആൾ മേടിക്കാൻ ആളോണ്ടെന്ന് പറയുമ്പൊ
ഉം ഇനിയിപ്പം ഈ ട്രോളിങ്ങക്കെ തീരണം ഞങ്ങടെ അടു ത്താ ഈ ട്രോളിങ്ങിന്റെ ക്കെ ഇത് നീണ്ടകര ആ ഭാഗത്തായിട്ടൊക്കെ കാണിക്കും
ആണോ
ആഹ് നമ്മടെ അടുത്തായിട്ടാ
ഉം ഇവിടെക്കെ ഇവിടെ അടുത്താ ഫ്രഷ് മീനൊക്കെ പിന്നെ അവിടൊക്കെ ആവുമ്പോ നമ്മ കായ കിട്ടുവല്ലോ ട്രോളിങ് ഇല്ലാത്ത സമയത്തൊക്കെ ഇപ്പഴല്ലേ നമുക്കൊക്കെ എന്നും മീൻ വേണോന്നൊക്കെ നിർബന്ധം ചില നാട്ടിലോട്ടൊക്കെ ചെന്നാ മീനൊന്നും വേണോന്നൊന്നും ഇല്ലല്ലോ
ആഹ് ഞങ്ങക്ക് പിന്നെ ഇവിടെ ഡെയിലി മീൻ വേണോന്നാ കാരണം ഞങ്ങക്ക് ഇവിടെ ഇവിടത്തെ ഒരു അംഗത്തെ എപ്പഴും മീൻ വേണോന്ന അത് കാരണം മീൻ മേടിക്കാതിരിക്കാൻ പറ്റത്തില്ല
ഉം അങ്ങനെയുള്ള അംഗങ്ങളെയൊക്കെ വീട്ടുകാര് വളർത്തി വഷളാക്കുന്നെയാ
ആന്ന് ആന്ന് ഈ വന്ന് വരു അവ അവരുടെ അവരടെ വീട്ടി സ്ഥി അവര് ജീവിച്ചത് അങ്ങനെ ആയിരിക്കും
ഏഹ്
ഉം അതാ അവരാ ആ ശീലം ആ ശീലം ആ ശീലം മാറ്റാൻ പറ്റത്തില്ലല്ലോ
ആന്നാന്ന് ചൊട്ടയിലെ ശീലം ചുടലവരെ
ആഹ് ആന്ന് ആ അല്ലേലും ഇവിടെയും ദിവസവും മീൻ വേണം അന്നേരം നമുക്ക് മീൻ ഉണ്ടെങ്കിലേ ഫുഡ് കഴിക്കാനായിട്ടൊരു ഇത് കിട്ട് ട്ടത്തൊള്ളൂ ഒരു തൃപ്തി വരത്തൊള്ളൂ അല്ലെങ്കി ഈ സാമ്പാറും വെ ഫുള്ള് വെജിറ്റബിൾ ആയി കഴിഞ്ഞാ ശരിയാവത്തില്ലലോ ഈ മീൻകറി ഉണ്ടെങ്കിലും മീൻകറിയുടെ കൂടെ എന്തെലും വെജിറ്റബിൾ കൂടെ കാണും കേട്ടോ
ഉം അതെല്ലാടത്തും ഉണ്ടല്ലോ മീൻകറി മാത്രമായിട്ട് പലർക്കും കഴിക്കാനും പറ്റത്തില്ല എന്ന മീൻകറി ഇല്ലാതെ കഴിക്കാനും പറ്റത്തില്ല
അപ്പം എന്തേലും സൈഡ് ഡിഷ് കൂടെ വേണം ഞങ്ങക്ക്
ഉം
പിന്നെ അവിടെ മഴയൊക്കെ ഉണ്ടോ
ഇല്ല ഇന്നങ്ങനെ മഴ പെയ്തില്ല രാവിലെ ഒന്ന് ചെറുതായിട്ട് പെയ്ത അല്ലാതെ
ആഹ് ഇവിടെം അത് തന്നെ ഇവിടെ ഇവിടെയും രാവിലെ ഒന്ന് ചെറുതാട്ടൊന്ന് പൊടിച്ച് അതെ ഉള്ളു അല്ലാതെ മഴയോ ഒന്നും തന്നെ ഇല്ല ഇപ്പം പക്ഷെ എന്തൊരു ചൂടാന്നറിയോ ഇന്നലെ വരെ മഴയായിരുന്ന് ഇന്ന് ആന്നേ ഒടുക്കത്തെ ചൂട്
എന്നാലും ചൂടിനൊന്നും കുറവില്ല എത്ര മഴ പെയ്താലും
ഉം പക്ഷേ വെള്ളം വെള്ളം അതേ കണക്ക് തന്നെ നിക്കുവാ ഈ പറമ്പിലൊക്കെ ഇന്ന് വെയിലിന് നല്ല ചൂടായിരുന്നു ഇന്നത്തെ അതേ കണ തന്നെ നിക്കുവാ
ഇവിടിപ്പോ പിന്നെ വെയിൽ ഉണ്ടായോണ്ട് പറമ്പിൽ നിന്ന വെള്ളം എല്ലാം പോയി
ആഹ് ആഹ് ആഹ് ആഹ്
അതോണ്ട് പിന്നെ വല്യ ബുദ്ധിമുട്ടില്ല
ഉം എന്തായി ചിക്കൻ കറി ചിക്കൻ വറുത്ത് ചെയ്യുവാന്നോ അതോ
ഇല്ലല്ല അല്ലാതെ മസാല പൊരട്ടി വെച്ചു അല്ലാതെ അങ്ങ് ചെയ്ത
ച്ച് അല്ലാതെ ചെയ്യോ എങ്ങനെ കുക്കറിലിട്ട് വേവിക്കോ അതോ
വേണ്ടാലോ ചിക്കൻ അധികം വേവ് ബീഫ് പോലെ വേവ് ഇല്ലല്ലോ
ആഹ് എന്നിട്ട് സാധാ രീതിയിൽ തന്നെ ചട്ടിയിൽ വേവിക്കോ
ആഹ് ചട്ടിക്കകത്ത് നമ്മള് ചിക്കന്റെ അകത്ത് തന്നെ വെള്ളം ഇറങ്ങുമ്പോ അയിനകത്തിര്ന്നങ്ങ് തീ ചെറിയ തീ വച്ചിന്നങ്ങ് വേവിച്ചാ മതില്ലോ
ആഹ് ഹാ ഹാ ഹാ
അങ്ങനങ്ങ് വേവിച്ച്
അന്നേരം ഉച്ചക്ക് വേറെ കറി ഇരിപ്പ് ഉണ്ടായിരുന്നോ
ഉച്ചക്ക് ഞാനിപ്പം വൈകുന്നേരം ഈ കറി മേ എന്തേലും മീൻ മേടിക്കുമ്പോ വൈകുന്നേരം അത് കറി വെക്കും അപ്പൊ അത് രാത്രീല് ഉപയോഗിക്ക ക്കാം പിറ്റേന്ന് രാവിലെയും ഉച്ചവരെയൊക്കെ അത്
ആഹ് അങ്ങനെയ ഒടി
ആഹ്
ആഹ് അതെന്താ രാവിലെ ചോറ് കൊണ്ടു പോവേണ്ട ഇങ്ങ വല്ല ഇത് വല്ലും ഉണ്ടോ
ആഹ് രാവിലെ അച്ഛൻ ചോറ് കൊണ്ടോണോണ്ട് ഇങ്ങനെ ആകുമ്പോ അത്രേയും ജോലി അങ്ങ് ഒതുങ്ങിയിരിക്കുമല്ലോ
ആഹ് ആഹ് ആഹ്
പിന്നെ രാവിലെ പിറ്റേ തലനിലത്തെ കറിയാവുമ്പോ കുറച്ചും കൂടി ടേസ്റ്റും വരും
ആഹ് ഹ ഹാ ഹാ ആഹ് അതും ശരിയാ മുളക് കറിയൊക്കെ ആന്നെങ്കിൽ ആ മുളക് കറിയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും
ആ തേങ്ങാക്കറി ഒന്നും അങ്ങനെ വെച്ച് വെക്കത്തില്ല
ആഹ് അത് തേങ്ങക്കറി ആവുമ്പോം പെട്ടെന്ന് ഇതാവും കേടാവും ചിലപ്പോ
ഉം കേടാവും ചെല തേങ്ങക്കക്കെ
ആഹ്
മുളക് കറി മാത്രേ അങ്ങനെ ഉം മുളക് കറി മാത്രം അങ്ങനെ വെക്കും
ആഹ് പിന്നെ എന്തെ അച്ഛൻ വരാൻ താമസിക്കുവോ
ആഹ് അച്ഛനെന്നും പത്ത് മണിയൊക്കെ ആവും ചെലേപ്പം പതിനൊന്ന് ആഹ് ഇപ്പം കൊറച്ച് ദിവസം കൊണ്ട് രാത്രി ഓട്ടം കുറവാന്ന്
ആഹ് ആ ആ ഹാ
ഇന്നലെ ഓട്ടം തീരെ ഇല്ലായിരുന്നു
ആണോ അന്നേരം ഇന്നലെ നേരത്തെ വന്നായിരുന്നോ
ആഹ് ഇന്നലെ ഒമ്പതര ഒക്കെ ആയപ്പോ ആള് വന്നു
ആ ഇന്നിനി ചിക്കൻ കറി ആയോണ്ട് ഇഞ്ഞി പെട്ടെന്ന് ഇങ്ങ് വരൊ
അങ്ങനൊന്നും ഇല്ല അതാക്കെ ആഹാരമൊക്കെ കണക്ക രാത്രി കഴിക്കുന്നതൊക്കെ അങ്ങനെ വല്ല്യേ രീതി ആഹ് പിന്നെയും ഇഷ്ടപ്പെട്ട കറിയൊക്കെ ആണെങ്കി ചെലപ്പോ നല്ല രീതി കഴിക്കും ഓരോ നേരത്തെ മൂട് പോലെ ഇരിക്കും
ആഹ് ആഹ് ആഹ് ആഹ് അവിടെ മീനൊക്കെ കൊണ്ട് തരുവോ ആൾക്കാര്
ആഹ് ഇവിടെ വണ്ടിയിലായാലും പെട്ടിയോട്ടയിലും ബൈക്കിലൊക്കെ ആള് മീൻ കൊണ്ട് വരും.
ആഹ് ഞങ്ങളൊക്കെ ഇവിടെ മാർക്കറ്റിൽ പോയി വേണം മേടിക്കാൻ.
ആഹ് ഇവിടെ എന്താലും ആഹ് ഇവിടെയും മാർക്കറ്റിൽ പോയി മേടിക്കാ മാർക്കറ്റിൽ പോയി മേടിക്കാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എന്തുവാ മീനിന്റെ എണ്ണവും കൂടും പൈസയും കൂടുതലാവും എന്നാലും മീൻ കുറച്ചും കൂടി നമ്മുക്ക് ഓപ്ഷൻ കൂടുതൽ കാണും
ആഹാ തിരഞ്ഞെടുക്ക ഏത് വേണോന്നുള്ളത്.
തിരഞ്ഞെടുക്ക ഇവിടൊക്കെ വരുമ്പോ ഒന്ന് രണ്ട് ഐറ്റം മാത്രവായിരിക്കും, കൊണ്ടുവരണെ അതിനാത്തൂന്ന് നമ്മള് എടുക്കണല്ലോ
ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്ക ഉം പക്ഷെ വിലയും കൂടുതലാന്ന് തോന്നുന്നു ഞങ്ങടെ ഇവിടൊക്കെ ഇഷ്ട നല്ല വെലയാ ഒരുപാട് മീനും ഉണ്ട് പക്ഷെ നല്ല വെലയും കൂടാ ഇവിടെ
ആ അവിടൊക്കെ ആവുമ്പം ഈ മാർക്കറ്റിലൊക്കെ പോകുമ്പോ കിലോ കണക്കിനാ, ഇത്ര കിലോയ്ക്ക് ഇത്ര മി രൂപയെന്നായിരിക്കോല്ലോ
ആന്നാ ന്നാ ന്നാ അങ്ങനാ ഇവിടെ അങ്ങനെ തന്നെ, തൂക്കവാ എല്ലാം പ ഇതിന് മുമ്പൊക്കെ ആയിരുന്നെങ്കില് ഇങ്ങനെ വാരി വെച്ച് ഇങ്ങനെ കൊടുക്ക തൊള്ളായിരുന്നു ഇത്രേന്നുള്ള ഇപ്പഴാന്നെങ്കില്
കേര
ആഹ് ആന്ന് ആന്ന് ഭയങ്കര വെലയ ഇപ്പൊ അടുക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പ എനിക്ക് തോന്നുന്ന് അതിലും നല്ലത് ഇപ്പം ചിക്കനാണെന്ന് തോന്നുന്നു. ഏകദേശം ഏകദേശം ഒരു ചെറിയ രീതിയിലുള്ള മീൻ മേടിക്കേണ്ട വിലയേ വെരുന്നൊള്ളൂ ചിക്കന്,
ആഹ് മുന്നൂറ്റി സംതിങ്ങാണ്ടാ ഇവിടെ മേടിച്ചപ്പം
ആഹ് അഹ് അത്രാ രണ്ടു ദിവസം എടുത്തില്ലേ? ആഹ് അതൊന്നും കൊഴപ്പല്ല കാരണം നിങ്ങള് ഒരുപാട് അംഗം ഇല്ലല്ലോ രണ്ട് പേരല്ലേ ഉള്ളൂ ആഹ് ആഹ് ആഹ് ഹാഹ് പിന്നെ കേക്കാവോ?
ആഹ് കേക്കാം കേക്കാം
ആഹ് ഇപ്പൊ എടക്കൊന്ന് റേഞ്ചിന്റെ പ്രശ്നം ഒണ്ടായിരുന്നു. ആഹ് എങ്കി ശരി ശരി ഓക്കെ